ഹലോ?
ആഹ് പിന്നീ പത്ത് മിൻറ്റോണ്ട് ഓഫ് ആക്കണം അല്ലെങ്കി.
അതെ ആഹ്.
ഉം ശെരിന്ന് പറയുംവേണം അതാണ്.
ആഹ് ശരി ശരി.
പത്ത് മിൻറ്റ് കൊണ്ട് കട്ടാവില്ല. പിന്നെ നമ്മള മുപ്പത് കോളാകുമ്പളാണ് ഇത് ഓഫ് ആവാ
അത് ശെരി ആഹ് ആഹ്
നമ്മള് കട്ടാക്കുമ്പോ ശരി പറഞ്ഞിട്ട് കട്ടാക്കണം. രണ്ടു പേര് ശെരി പറയണം
ആഹ് അതെലെ
ഉം ഉം ഇന്ന്‌ട്ട് വേറെന്താ പിന്നെ
മീമട്ട് അതെല്ലാ
നിങ്ങ മോള് ആറാം ക്ലാസ്സില് ഇന്നന്നെ പറഞ്ഞെ
അതെ
ആവളാ നോമ്പ് ഇടുക്കും പറഞ്ഞെ
ആഹ് അതെ അതെ അതെ നോമ്പ് ഇടുക്കും
ആഹ് ആഹ് എന്റെ മകള് ആറാം ക്ലാസ്സിലെന്നെ ചെറുത്
ആഹ് ആഹ് അപ്പ ഒരേ പ്രായക്കാരാണ്.
ആഹ് അവളെല്ലാ നോമ്പ് റ്ക്കല്ണ്ട്
അഹ് വേറെ വല്യ കുട്ടി ആയിനോ ഇപ്പൊ
ആഹ് ഇപ്പ വല്യകുട്ട്യായിട്ട് ഒഴ്ച ആയിട്ടൊള്ളൂ
ഒരാരാഴ്ചയായിട്ടൊള്ളൂ
സ്കൂളൊന്നും പോയിട്ട്ണ്ടാന്നില്ല. ഇന്ന് ഇപ്പൊ ഇന്ന് പറഞ്ഞ ക്കെന്ന ന്ന് ആളുല്ല. ആള് പാപ്പാനെ കൊണ്ട് പോകും ചെയ്തോ ഉ ഉം പിന്നെ ഏട്ടനുണ്ട് ഏട്ടൻ മുത്തശ്ശിനിയും കൊണ്ട് ഡോക്ടറെ എത്തു പോയി അപ്പൊ പിന്നെ അവളെ കൊ പോവാന ആളൂല്ല
അതെല്ലേ ആഹ ആഹ ആൾക്ക അറിയമായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെയ ആണന്നുള്ളത് അറിയോ
എന്ത് അഹ ആഹ അപ്പത്തെ മ മറ്റുള്ളവർക്ക് പറയുമ്പോ ഇങ്ങനെ അറിയാലോ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ
ആഹ ആഹ
യൂട്യൂബിൽഓരോര് ഇങ്ങനെ പറയല്ലോ ഇതിനെപ്പറ്റിയൊക്കെ
അല്ല പാടൊക്കെ ഒറ്റക്ക് വേയ്ക്കോ
ഇല്ല ഇല്ല അതൊന്നും അറീല്ല. അത് നമ്മള് വച്ചു കൊടുക്കണം ഉം
എന്റെ മോള് ഇപ്പ വെക്കേഷൻ
ആഹ ആഹ
അപ്പോൾ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരു മാസം ഫുള്ള് അതായത് അങ്ങനെ ജസ്റ്റ് ഒരു പാടിക്ക് മാത്രം ഇല്ലേനും തുള്ളി തുള്ളി തുള്ളി മാത്രമായിട്ട്
ആഹ് ഇവൾക്കു അതന്നെ ഇരുന്നു
ആഹ് അവിടെ നിന്നിട്ട് ഭയങ്കരച്ചിലും കരച്ചിലും പറച്ചിലും ഒക്കെയായിരുന്നു എന്നിട്ട് ഡോക്ടറെ ഒക്കെ കൊണ്ടു പോയി കാണിച്ചു അപ്പൊ ഡോക് ടർ പറഞ്ഞു സാരെല്ല അപ്പൊ ഒമ്പത് വയസ് മുതൽ പണ്ടൊക്കെന്ന്ത്ര എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സൊക്കെ
ആഹ ആഹ് ആഹ അപ്പൊ ഇനി കൊഴപ്പൊന്നുമല്ല അത് ഫസ്റ്റൊക്കെ അങ്ങനെ തന്നെയൊക്കൊര്യം ഇനി ചിലപ്പോ രണ്ടാം പ്രാവശ്യം മ്പോ ചപ്പോ നല്ലോണ്ണം ബുദ്ധിമുട്ടകും എന്റെ മൂത്തോൾക് ഇപ്പ അങ്ങനെയാണ്
അതെല്ലേ
ഉം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് സ്കൂൾ സ്കൂളിലൊക്കെ പോകുമ്പോളേ ഭയങ്കര ത നല്ലോണം പോവയും ചെയ്യും വയറുവേദന ഉണ്ടാവും അങ്ങനെ
എന്നിട്ട് എങ്ങനെയാ എന്താ ചെയ്യ എന്നിട്ട് പാഡ് തന്നെയാണോ വെക്കുക
പാഡ് പിന്നെ സ്കൂൾ അന്നൊക്കെ ഉച്ചവരെല്ലേ ഉണ്ടായിരുന്നുള്ളു അവൾക്ക് അവള് ഇവിടെ മോഹൻസിലാണ് പാലക്കാട് മോഹൻസിൽ അവിടെ ഉച്ചവരെയ ഉള്ളൂ സ് സ്കൂള് പന്ത്രണ്ടര വരേള്ളു രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയാ പന്ത്രണ്ടര വരേള്ളു
ആഹ ആഹ
ഉം പിന്നെ ചെലപ്പോ ഫസ്റ്റ് ദിവസം രണ്ടാത്തെ ദിവസം ഒന്നും പോവില്ല ലീവാക്കും അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇവള് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇവള് കൊറെ കരയൊക്കെ ചെയ്തു ആയ സമയത്ത് കൊറെ കരയൊക്കെ ചെയ്തു അവള് പിന്നെ വലിയ കുട്ടിയായിലേ ഇനി ചെറിയ കുട്ടിയാവാൻ പറ്റൂല ഇല്ല ഇനി എല്ലാരും വലുതായിട്ട് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കരഞ്ഞ്
എന്നിട്ട് അപ്പ അപ്പളാ ഡോക് ഞാൻ ഇന്നട്ട് ഒരു പത്ത് പന്ത്രണ്ട് ഇപ്പോ ഇതേപോലെ തുള്ളി തുള്ളി തുള്ളി മാ എത്ര ആയിട്ടും ഞാൻ ഡോക്ടറെ ഡോക്ടറോട് കാണിച്ചെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒമ്പത് വയസ് മുതൽ എപ്പോളും ആവാത്രേ
ആഹ
ഇപ്പത്തെ മക്കടെ ഭക്ഷണം അതുകൊണ്ടൊക്കെ ഒമ്പത് വയസ്സ് മുതൽ നമ്മളെ കുട്ടികൾ എപ്പോളും ആവാണ്
ആഹ് അത് ആവ ആവാന് ചെല കുട്ടികൾക്ക് അങ്ങനെ ആവണുണ്ട് ഒമ്പത് വയസ്സിലും പത്ത് വയസിലൊക്കെ ആവണണ്ട് ഇവള് ഇന്നട്ട് സ്കൂളില് ആരോടും പറയാൻ പറ്റാൻ പറ്റില്ല ടീച്ചറോട് പറയാൻ പറ്റില്ല അങ്ങനെ
ക്ലാസ് ടീച്ചറോട് കാര്യം പറഞ്ഞു ഓണ്ടുട്ടോ
ആഹ് ഞാന് പറഞ്ഞു ഇന്നട്ട് ടീച്ചറോട് പറഞ്ഞു ആരോടും പറയണ്ട പറഞ്ഞ്ക്കുണു അവള് പറഞ്ഞിട്ട് പറഞ്ഞു ആ അപ്പ ടീച്ചർ പറഞ്ഞ് ഇല്ല കൊഴപ്പല്ല ഒക്കെ പറഞ്ഞു
അല്ല ക്ലാസ്സില് മ്മളെ ഇപ്പോ മോളെക്കെ ക്ലാസ്സിലുള്ള കു ട്ടിയാൾ യാതോരു വളർച്ചയില്ലാത്ത മക്കൾ വരെ വല്ലിയ
ആഹ് ആഹ് ഉണ്ടെ അവളെ ക്ലാസ്സിലുണ്ട് പക്ഷെ അവൾക്കത് പറയാനൊരു മ ഇത് അപ്പൊ അവള് വലിയ കുട്ടിയായി പറഞ്ഞിട്ട് അവള് ഇപ്പ ഒരാഴ്ച ഇങ്ങനെ വീട്ടിലിരുന്നപ്പളെ ഒരുപാട് പൊരിച്ചിലും ഇത് കൂടിക്കാണ് ഇപ്പളെ ആബ ആഹ് ഇപ്പോ ഒരുപാട് കാട്ടല് കൂടിക്കാണ് ഒരാഴ്ച വീട്ടിലിരുന്നില്ലേ
അതെ ആഹ് ആഹ് ആഹ് അപ്പൊ ഇങ്ങനെ പിരിയഡ്സ് ആകുമ്പോ മദ്രസേ പോകാൻ പാടോ
ആഹ് മദർസേ പോവാ കൊഴപ്പല്ല
കൊഴപ്പല്ലാല്ലേ
ഉം ഖുറ ഖുർആന് എടുക്കാൻ പാടില്ല അത്ണ്ടാവുമ്പോ ഖുർആന് കൊണ്ടോവാനും ഒന്നും പാടില്ല കിതാബ് ഒക്കെ കൊണ്ടോവാ ഖുർആൻ കൊണ്ടോവാൻ പാടി
പാടില്ല ആ
ആഹ് തൊടാതെ എല്ലാവർക്കും അങ്ങൻ തന്നെ
അതെ ആഹ് ആഹ്
ഉം അതിന്റെ ഉള്ളൂ മദ്രസ പോണീന് കൊഴപ്പൊന്നുല്ല ഉം ഉം ഇത് പിന്നെ ഇത് ആയാലും അങ്ങനെ ആയാലും ഫസ്റ്റ് ഒക്കെ പോവ ഒക്കെ ചെയ്യാം പക്ഷെ ഇവടെ ഇവടെയൊക്കെ അതിന് ഭയങ്കര ഇതാണല്ലോ പാലക്കാടൊക്കെ സംബന്ധിച്ച് ഭയങ്കരാണ് അങ്ങനെ ആയാല് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഇരി ഇരി ഇരിക്കൊന്നുല്ല ആയി ഇല്ല അതൊന്നും ഉണ്ടാക്കീല്ല
ആഹ് ആഹ് ആ
ഉം അത് ഇനി മൂത്താൾക്കും ഉണ്ടാക്കിട്ടില്ല അപ്പൊ അവള് പറഞ്ഞു ഇവൾക്കും മാണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പിന്നെ വീട്ടിലാർക്കും ഇഷ്ടല്ല അങ്ങനെ ഉണ്ടാക്കു
അതെ അതെ പണ്ടൊക്കെ ഞങ്ങടെ ഇവടെക്കെ ഇങ്ങനെ പറയു അത് കല്യാണം പോലെ പന്തലൊക്കെ ട്ട് ഭയങ്കര സെറ്റപ്പ് ആക്കി അതെ പക്ഷെ ഇപ്പ ട്ടോ നമ്മളെ കുട്ടീടെ ഒന്നും ചെയ്തിട്ടില്ല
ആ എൻ്റെ നാട്ടിലും ഇല്ല എൻ്റെ നാട്ടില് ഇത് അറിയന്നെല്ല ഉണ്ടായാല് ഒരു മ ഒരാളും അറിയില്ല കുട്ടിയാള് വീട്ടിലിരിക്കെ അങ്ങനെ ന ഇപ്പൊക്കെ തൊടങ്ങീക്കും ആദ്യം ന്നു അങ്ങൻത്തെ പ്രശ്നൊന്നും ഉണ്ടായിര്ന്നില്ല
ആഹ് ഇപ്പൊ സിനിമ നടിമാരും ബാക്കിയുള്ളവരും എല്ലാരും ചെയ്യ്ണ്ടല്ലോ
ഇപ്പൊ കുട്ടിയാള് വീട്ടില കുട്ടികള് ക കൊർച്ചൊക്കെ വീട്ടിലിര്ത്തും ഫംഗ്ഷനും അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല വീട്ടിലിരുത്തും കൊർച്ചു ദിവസം
ഇപ്പൊ ഈ പ്രസവ രക്ഷ ചെയ്യണ പോലെ രക്ഷ ചെയ്യോ
ആഹ് അതൊക്കെ കൊടുക്കണം മുട്ടയും പാലും കഷായം ഇതൊക്കെ വേട്ച്ച് കൊടുക്കണം പക്ഷേ അതൊന്നും ഇവര് കുടിക്കാത്ത കാരണം ഒന്നും മേട്ച്ചൊട്ത്തിട്ട്ല്ല അ കുട്ടികാൾക്ക ഒരു ആരോഗ്യത്തിനൊരിതാണ് തടിക്കൊക്കെ ഉം നമ്മൾ പ്രസവിച്ചിറക്കും പോലെ അവർക്ക് കൊടുക്കണ നല്ലതാ
ഇവടെ ഇന്റെ കുട്ടി ഒന്നും കുടിച്ചിട്ടും ഇതാക്കിയിട്ട ഒന്നുല്ല ഒരു ഗ്ലാസ് പാല് പോലു അയ്ന് കൊ ൻ വയ്യ അപ്പോക്കെ ശർദാനം അങ്ങനെയൊക്കെയാണ്
ആഹ് ഇവള്ക്ക് മുട്ടയും പാ ബൂസ്റ്റ് പാലും അങ്ങനെ കുടിക്ക്ല്ലേ ബൂസ്റ്റ് കലക്കിയിട്ട് കുടി
അഹ്
ഇനി അത് ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ ചോയ്ക്കലൊട്ങ്ങി ഇനി ഇത് ഇതൊന്നും എനിക്ക് തരൂലേ ന്നൊക്കെ പർഞ്ഞിട്ട് അങ്ങനെ ആവുമ്പളല്ലേ നമ്മള് ഒരുപാട് ശ്രദ്ധി ഇതു ഉണ്ടാവല്ലോ അപ്പോ ഓള്ങ്ങനെ ചോയ്ക്കാ കൃത്യായി കുളിക്കണ കുളി കുളിയയ്ഞ്ഞപ്പങ്ങനെ വയ്ക്ക ഇനി എനിക്കിതൊന്നും കിട്ടൂലേ നക്കെ ചോദിക്ക അല്ലെ അവക്ക് പിന്നെ അവള് യൂട്യൂബിൽ നോക്കിയിട്ട് അവൾക്ക് വേണ്ടേ അവക്ക് അവള് ഉണ്ടാക്കി കഴിക്കും മൂത്താൾക്ക് പിന്നെ മടിയാണ് അയിനൊക്കെ അവള് യൂട്യൂബില് നോ ക്കും എന്താ മാഗിയോ അങ്ങനെ എന്ത് വേണലും അവളന്നെ സ്വയം ഉണ്ടാക്കും
അതെ
അവളെ ആഹ് അവളെന്നെ കഴിക്കും
ഒറ്റയ്ക്ക് സ്റ്റോവ് ഒക്കെ കത്തി
ഓഹ് കാത്തി ഉണ്ടാക്കുക ഒക്കെ ചെയ്യും മൂത്താൾക്ക് മടിയ മൂത്താൾക്ക് കത്തിക്കുവൊക്കെ ചെയ്യും അവൾക്ക് മടിയാണ് ഉണ്ടാക്കാൻ
ആ
ഉം ഇവള് ഉണ്ടാക്കിയത് അവള് തിന്നാൻ കൂടും
ആദ്യത്തെ പൊന്നാരക്കുട്ടിയല്ലേ അതിന്റാതായിരിക്കും
മുത്തവര്ക്കൊക്കാ ഉണ്ട ആ പ്രശ്നം
ആഹ് അതിവിടെ എന്റെ വലുതും അതെ വലുതിന് ഒ ക്കെ അങ്ങട് മുന്നിക്ക് എത്തിച്ചെടുക്കണം
വാരി കൊടുക്കണം അങ്ങനെ ഉം ഇവളിപ്പോ അങ്ങനെ അങ്ങനെ ആയത് കാരണം ഞാൻ അങ്ങനെ വരി കൊടുക്കും അപ്പ അത് കഴിഞ്ഞാ ചോദിച്ചു ഇനിമ്മ വരി തരൂലേ
അയ്ശേരി താത്ത വർക്കേയ്യാൻ പോയിരുന്നോ പണ്ട്
ഇല്ലേ ഞാൻ ഒന്നിനും പോണില്ല ഓൺലൈൻ വർക്കില് ഒരുപാട് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു പലേ വർക്കുകൾ ഉണ്ടായിരുന്നല്ലോ ഓൺലൈൻ ആയിട്ട്
ഉം ആഹ്
ഉം അയിലോക്ക അങ്ങനെ ജോയിനായിരുന്നു ചിലത് പോവും ചിലത് കിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്
ഔ ശെരി ആഹ് ആഹ് ആഹ്
അങ്ങനൊരു ബുദ്ധിമുട്ടൊണ്ട് അതാപ്പോ ഇങ്ങനെയൊക്കോ ഓരോന്നില്
അതെ അതെ
ഇതിപ്പോ നമ്മള് മുപ്പത് കോളാക്കണ്ടേ അത് ചിലത് നമ്മൾ അടിച്ചാ കി ട്ടൂല്ല ചെലോൽ ഇടുക്കുല്ല ചെലതങ്ങനെ
ഇന്റെപ്പം രണ്ടെണ്ണം പോയി രണ്ടെണ്ണം പോയി ഇനിപ്പോ ഇതിപ്പോ ലാസ്റ്റത്തെ ഫോണാ അതോടെ ഇവിടെ അഞ്ച് കഴിഞ്ഞ് അഞ്ചെണ്ണ ത്തിൽ മൂന്നെണ്ണേ കിട്ടിയിട്ടുള്ളു രണ്ടെണ്ണം പോയി
എനിക്കും അങ്ങന് തന്നെ മൂന്നെണ്ണോ നാലെണ്ണോ എന്തോ കിട്ടിട്ടുളൂ നാലെണ്ണം കിട്ടിയിട്ടില്ല മൂ ന്നെണ്ണ തോന്ന്ണ്‌ണ്ട് അഞ്ചെണ്ണത്തിലല്ല ആറെണ്ണത്തില് ഉം അയില് ഇപ്പ നമ്മള് സംസാരിചെയ്ൽ നല്ലതല്ലെ എടുക്കുള്ളു
അതെ അതിനെന്തോണ്ട് ഇങ്ങനെ നമ്മള് മിണ്ടാണ്ട്ക്കണെയ്ന് അങ്ങനെ എന്തൊക്കെയോ ഉം
സംസാരിക്കണേ മാത്രെ കിട്ടുള്ളൂ
അങ്ങനെ
ഉം എന്തായാലും കിട്ടി വേറെ എന്തൊക്കെ വർക്ക്ണ്ടുണിലേ ഇതില് ഓയി ആഹ് ഓയിസ് വിടാനോ അഴി വിടാനൊക്കെണ്ട് തോന്ന്ണ് റെക്കോഡ് വിടാനൊക്കെണ്ട് തോന്ന്ണ്‌ണ്ട് അത് അത് ഇത് കഴിഞ്ഞിട്ടാ തോന്ന്ണ്‌ണ്ട്
അതെ ആഹ് ആഹ് ഉം
കൊഴപ്പില്ല അങ്ങനെ ചെലവുകൾക്കൊക്കെ നല്ല കിട്ടണു കാശൊക്കെ കിട്ടിക്കുണു തോന്ന്ണ്ട്
അത് ശെരി അ ഓ അത് നമ്മള് നമ്മളിത്ങ്ങന അറിഞ് വരുന്നല്ലേള്ളു
ആഹ് അതെ അതെ
അതിന്റോരു
ആഹ് എനിക്കിത് കൊറയായി കിട്ടീട്ട് പക്ഷെ എനിക്കിത് മനസ്സിലാവാത്ത കാരണം ഞാന്
ആഹ്
ജോയിനായിനില്ല
അത് ശരി
അങ്ങനെ ഓൺലൈൻ വർക്കിനെന്നെ പരിചയൊള്ള ഒരാൾ തന്നതായി
അതെല്ലേ ആഹ് ആഹ്
അങ്ങനെ പിന്നെ ജോയിൻ ആയി ആ ജോയിനായപ്പോളാണെങ്കി ആ അതിന്റെ മുമ്പൊക്കെ ഫ്രീ ആയിരുന്നു ജോയിനായപ്പളാണെങ്കി ഒരോഴിവുണ്ടാവുന്നില്ല
അതെ അതെ
ഉം ഇന്നാപ്പത്തിരി ഫ്രീ ആയി
ഞാനിപ്പോ ഇന്നിപ്പോ മക്കള് വരുന്നേയ്ന്റെ മുന്നേ ഇത് ചെയ്തു തീർക്കണം അല്ലാണ്ട് എനി നിക്ക് പിന്നെ ഫ്രീ ടൈം ആയാല്
ആഹ് ആഹ് മക്കള് വന്ന പിന്നെ അവര്ടെ ഇതും ഭക്ഷണം കഴിചോന്നിട്ട്
ഇല്ലെ കഴിച്ചിട്ടില്ല അനിയിപ്പ കഴിക്കണം മക്കളൊക്കെ ട്യൂഷന് പോവ്ണ്ടോ
വല്ത് പോണ്ട് പത്താം ക്ലാസ്സിലല്ലേ ഉം ചെറുതിന് പോണില്ല
അതെല്ലേ
ഉം അല്ലപ്പ ഒരാഴ്ചയായിട്ട് ലീവ്ട്ത്തിട്ട് എഴുതീറ്റുല്ല അപ്പൊ സ്കൂള് തോന്നും ഒന്നും എഴുതിയിട്ടില്ല
കുട്യോളോട് ഇട്ടെരാൻ പറഞ്ഞാ മതിയായിരുന്നു
ആഹ് പറയ്ണ് ണ്ട് കുട്ട്യാൾക്കും ഒഴിവ് കിട്ടണ്ടേ
ഔ ശരിയാ ആഹ് ആയിക്കോട്ടയിക്കോട്ടെ ശെരി
ണേര് ശരി